ഹലോ
ആ കേക്കാവോ? കേക്കുന്നൊണ്ടോ? ആ ഇവിടെ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാ, ആ കേക്കാ ഇവിടെ മഴ ചെറുതായിട്ട് പെയ്യ യുന്നുണ്ട് ആ അതാണ് റേഞ്ച് കട്ടാവുന്നൊണ്ടോന്നറിയാൻ ചോദിച്ചതാ. ഉം
കൊഴപ്പില്ല.
ആ ഫുഡക്കെ ഒണ്ടാക്കാറിയാവോ?
ഫുഡങ്ങനെ വെലുതായിട്ടൊന്നും കുക്ക് ചെയ്യത്തില്ലെങ്കിലും ചെറുതൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യും മൊട്ടപൊരിക്കല് അ സാമ്പാറൊക്കെ ഉണ്ടാക്കും അതേപോലെ തന്നെ ഈ നോൺ വെജൊന്നും അറിയത്തില്ല വെജ് വെജും വെലുതായിട്ടൊന്നും അറിയത്തില്ല ചെറിയ രീതിയിലൊക്കെ.
ഓ ആ ഉം നിക്കും അങ്ങനൊക്കെ തന്ന വെലുതായിട് ല്ലില്ല. നിക്കും വലുതായിട്ട് കുക്കിങ്ങൊന്നും അറിയത്തില്ല, അപ്പ നമ്മള് പഠിത്തോക്കെ? കഴിയുന്ന ഒരു സമയം ആയതല്ലേ ഒള്ളൂ കഴിഞ്ഞതല്ലേ ഒള്ളൂ, രണ്ടു വർഷം ആവുന്നേ ഉള്ളു എന്റെ പഠിത് ത്തങ്കഴിഞ്ഞിട്ട്. രണ്ട് വർഷം ആയില്ല. ആ ആവുന്നേ ഒള്ളൂ ഇപ്പം അത്രേം നാളും ഒന്നും ചെയ്യാതിരുന്നിരുന്നേ പിന്നങ്ങ് മടിയാവും. ബാക്കിയൊക്കെ ചെയ്യോ? ആ ബാക്കിയൊക്കെ നമുക്ക് കൊഴപ്പില്ല, ഈ കുക്കിങ്ങിന് കേറി കഴിഞ്ഞാലൊള്ള പ്രശ്നന്താന്ന് വെച്ചാൽ അങ്ങ് പാത്രമൊക്കെ അങ്ങ് നെരക്കും. ഏ അപ്പ അമ്മ അടിച്ചെറക്കും. അവിടന്നേ ആ അടുക്കളെന്ന് ഓടിച്ചു വിടും. നീ ഇങ്ങോട്ട് വരികേ വേണ്ടന്ന് നി കഴിക്കാറാകു വിളിക്കാന്ന്.
അത് ഞാനോ മറ്റോ കേറുവാണെങ്കി ഞാൻ കേറിന്നാ എങ്ങന്യാന്നറിയാവോ ഞാൻ കേറുമ്പോ ആവശ്യല്ലാത്ത സാധനങ്ങൾ എല്ലാ സാധനവും എടുത്ത് നശിപ്പിക്കും മീൻസ് അത് ആവശ്യമില്ലെങ്കിൽ അതിന്റെ ഭയങ്കര കൂടുതലായിട്ടിടുന്നു ഓക്കെ? ഓയിലത്ര വേണ്ടെങ്കിൽ ഓയില് ഭയങ്കര കൂടുതലായിട് ടും അതേപോലെന്ന ഗ്യാസ്, മമ്മീന്ന് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ ഓവർ ന്നും ഉപയോഗിക്കത്തില്ല. മമ്മി ഓവറായിട്ടല്ലാ ഓവറ ആയിട്ടുള്ളല്ല മമ്മി എന്താണ് ആവശ്യം വേണ്ടത് മാത്രം അങ്ങനെ ഇതാക്കു ന്ന ഒരു ഇതാണ് മമ്മിക്ക് അങ്ങനെ ഒന്നുമല്ല ഇങ്ങനെ എടുത്ത് കളയുന്നതും ഇങ്ങനെ കിടന്ന് നശി ബഗന്ന ഒന്ന് മമ്മിക്ക് ഇ്ടല്ല അപ്പൊ മമ്മീന്റെ അടുക്കള അയില് അമ്മീന്റെടു അടുക്കളയിൽ എന്നെത്തന്നെ കയറാൻ സമ്മതിക്കില്ല നമ്മളിങ്ങനെ കേറുവാണെങ്കിൽ ഭയ ഭയങ്കരമായിട്ട് എന്നാലു വ റക്കലുംപൊ രിക്കലുംമീൻസ് അങ്ങനെയൊക്കെയണല്ലോ വട ഉണ്ടാക്കൽ ഉള്ളി ഉള്ളിവട പക്കറി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്ക ഗ്രാൻഡ് ആയിട്ട് ചെയ്യും ഗ്യാസ് തീരും എണ്ണ തീരും അതേപോലെ തന്ന വാ ഉു തീരും ഇതൊക്കെ അങ്ങനെയുള്ള ഒരു സംഭവം മമ്മിയൊക്കെ ആണെങ്കിൽ എന്താണ് ആ മീൻസ് അത്രയും മിനിമല ആയിട്ട് ആ എണ്ണ എടുക്കുന്നു അതേപോലെ തന്നെ ആ മിനിമല ആയിട്ട് ഉള്ളി എടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ഞാനാണെങ്കിൽ അത് മുഴുവൻ അവിടെ നശിപ്പിച്ചു അത് മുഴുവൻ അങ്ങനെ തീർത്തിട്ട് വരും
ആഹ അത് ശരിയാ
ഇപ്പോൾ രണ്ടുമൂന്നു മാസത്തേക്കുള്ള എനിക്ക് മമ്മി അങ്ങനെ സ്റ്റോക്ക് ചെയ്യാം ഓക്കെ ആ രണ്ട് മൂന്ന് മാസം ഞാൻ രണ്ട മൂന്ന് ഒരു ദിവസം കൊണ്ട് തീർക്കും എന്ന് പറയുമ്പോൾ മമ്മി അത് ഭയങ്കരമായിട്ട് പിന്നെ മമ്മീനോട് നല്ല ചീത്ത കേൾക്കും അപ്പൊ പിന്നെ അതിലും വേദം കേയറാതിരിക്കുന്നാണോ എ വിചാരിച്ച്
ആഹ് എനിക്കും അങ്ങനെയാ പിന്നെ നമ്മളീ പണിയെടുത്തോണ്ടിരിക്കുമ്പം ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്ന്ന് പറയും അതെനിക്കിഷ്ടല്ല. ആ അപ്പൊ നമ്മളൊരു, പാത്രം കഴുകി വെക്കാണെങ്കിലും നമ്മള് അത് നല്ല വൃത്തിക്കായിരിക്കും നമ്മടെ ഒരിതിൽ ആയിരിക്കൊല്ലോ നമ്മള് കഴുകുന്നേ തെളങ്ങണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഇപ്പൊ കറി കരിയിച്ചിരിക്കുന്ന ഒരു പാത്രം നമുക്ക് തെളക്കാൻ പറ്റുന്ന അത്രേയല്ലേ തെളക്കാൻ പറ്റൂ. പ്പ അമ്മാര് തെളങ്ങും. ആ നമുക്ക് അത്ര ഇത് വരില്ലല്ലോ.
എൻ്റേതിൽ എന്ന് വെച്ച്ണ്ടെങ്കി ആ പാത്രം കഴുക്ണ നേരത്ത് എന്താണ് നമ്മളിങ്ങെനെ ഓവറായിട്ട് വയങ്കര രായിട്ട് വെള്ളംങ്ങനെ എടുക്കും. ഒരു പാത്രം കഴുകാൻ ഒരു അല്ല ഒരു പാത്രം കഴുകാൻ വേണ്ടി എന്താണ് ഒരു കപ്പ് വെള്ളം മതിയെങ്കി ഞാനവടെ അഞ്ചാറ് കപ്പെടുക്കും അത് കാണുമ്പോ മമ്മിക്ക് ദേഷ്യം വരും. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കി ആഹ്
പിന്നെ അതുപോലെ കുക്കിങ് ആണല്ലേ നമ്മളെന്ത് പണി ചെയ്താലും അ ഉം വീട്ടിലുള്ളവർക്ക് എനരട്ടിപ്പണി ആയതുകൊണ്ട് പിന്നെ തൊടീക്കത്തില്ല.
അതെ പിന്നെ ഞാനെന്ത്ണ്ടാക്കിയാലും അത് വായില് വെ ക്കൻ കൊള്ള ഇല്ല അതുകൊണ്ട് പിന്നെ മമ്മിന്നെ ഏഹ് പതുക്കെ മമ്മി ഇങ്ങനെ പഠപ്പിച്ചെല്ലാം കാണിച്ച് തരും പിന്നെ നമ്മളൾ ഇങ്ങനെ അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെണ് അവസരം ഉണ്ടാവുമ്പോളാണല്ലോ നമ്മളെല്ലാം ഇങ്ങനെ പഠിക്കുള്ളൂ.
ആ അതെ അതെ
നമുക്ക് മടി മടിയൊക്കെ മാറണംന്ന് ഇപ്പം ഇങ്ങനെ ഒരു ഡയലോഗ് പറയും ഇപ്പ ഇങ്ങനെയൊക്കെ ഇരുന്നോ അവിടെ ചെല്ലുമ്പോ അമ്മായമ്മ എടുത്തിട്ട ഇടിക്കും അപ്പൊ മന ലായിക്കോളും ഏ അങ്ങനെ പറയ ലോ
അതൊക്കെ ഓരോരുത്തരുടെ തല വിധി അല്ലേ ആ തലവര പോലെയൊക്കെയാണ്
എല്ലാം അങ്ങനെ തന്നാ നമ്മൾ എത്ര കാശുണ്ടെലും എത്ര പഠിച്ചാലും ജോലി ആയാലും എന്ത് ആണെന്ന് പറഞ്ഞാലും തലവിധി പോലെ തന്ന എല്ലാം വരുന്നത്. എല്ലാവർക്കും ഒരേ വിധിയായിരിക്ക ഇല്ലാലോ
അതെ
ഉം പലരും പല എന്തായാലും ഒരിത് കാണും ലൈഫിൽ എപ്പെഴെങ്കിലും ഒരു തകർച്ച ഒരു സാനം കാണും അപ്പോ വിട്ട് കാരെക് ക്കെ നല്ല വീട്ടുകാരായത് കൊണ്ട് നമ്മള് ചെല്ലുന്നടത്ത്നമുക്ക് അയിന്റെ അനുസരിച്ച് വരും അപ്പം ചെലവരുണ്ട് എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഏഹ്‌ പത്ത് വർഷത്തോളം ഫേയ്മസ അവള് കെട്ടിയത് കഴിഞ്ഞടക്കായിരുന്ന കല്യാണംഒരു മാസ് ഇപ്പയതേ ഒള്ളു അവൾടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാപ്പൊ കല്യാണത്തിനൊക്കെ ഞങ്ങള് പോയി അവൾ പത്ത്‌വർഷത്തെ സ്നേഹവാ ആ അവനെ തന്നെ കെട്ടിഅപ്പോം അവർക്ക് ആ ഒരു സന്തോഷോണ്ടല്ലോപത്ത് വർഷം പ്രേമിച്ചു കെട്ടി ആ ഒരു സന്തോഷണ്ട് ഒരു മാസം ആയ- തെ ള്ളൂ ഇപ്പൊ രണ്ടു പേരും ഹ് അവനും അവളും കൂടെ വീട് മാറുവാ അമ്മായിമ്മ ഭയങ്കര പ്രശ്നവാ നാല്‌മണിയാവുമ്പോ അവിടെ എഴുന്നേൽ ത്തണം
ഓഹോ അം അമ്മേ എനിക്ക് വയ്യ നാല് മണിക്കോ
നാല്മണി കണ്ടിട്ട് പോലും ഇല്ല ഫോണിൽ കളിച്ചോ ണ്ടെക്കെണ്ട് ഇര്ന്നാലേ ഒള്ളൂ നാല് മണി വരെ അല്ലാണ്ട് ഇങ്ങനെ എഴ്ന്നേറ്റൊന്നും എനിക്ക് ശീലമില്ല എനിക്ക് രാത്രി എത്ര വേണേലും ഇരിക്കാ നമുക്ക് പഠി ക്ക്ന്ന സമയത്താണല്ലോ ൻക്കങ്ങനെയാ നൈറ്റ് പേഴ്‌സ്ണാ എത്ര സമയം വേണെങ്കിലും ഇരിക്കാം പഠിക്കാൻ
ഉം
പ്പില്ല പക്ഷെ എനിക്ക് രാവിലെ എഴുന്നേക്കാന്ന് പർയ്ന്ന സാനം എനിക്ക് പറ്റത്തില്ല ഞാൻ പതിനൊന്ന് മണിക്കൊക്കെ എഴ്ന്നേ റ്റായ്രിക്കും ഒര് മണിയ്ടെ എക്സാമിനൊക്കെ പോക്ന്നേ ഉച്ചക്കായ്രിക്കല്ലാേ എക്സാം അങ്ങനെക്കെ പോത്തുള്ളൂ അല്ലാതെനി പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാ നേരത്തെ ചെലരുണ്ട് വൈകിട്ട് ഒരു മണിക്ക് കെടന്നിട്ട് ഹോസ്റ്റലായ്ര്ന്നപ്പഴെ അപ്പം കോളേജിന്റെ അട്ത്താ ഹോസ്റ്റല് അപ്പൊ പിള്ളോരൊക്കെ കൂടെള്ളോരൊ ഭാ ഒരു മണി രണ്ട് മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് പിന്നേം വെള് പിന്നെ ആറ് മണിക്ക് എഴുന്നേറ്റ് പഠിക്കും ആ സമയത്ത് ഞാൻ ഒരു മണി വരെ ഇരുന്നിട്ടുണ്ടെ ഞാൻ അപ്പത്തന്നെ ഒറക്കായിരിക്കും പതിനൊന്ന് മണി ആവാതെ ഞാൻ പിന്നെ എഴുന്നേക്കത്തില്ല എന്നിട്ട് ഞാൻ പിന്നെ ഒരു കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതും
മ്മ്
കിട്ടുമോ കിട്ടായിരിക്കുമോ രണ്ടാത്തെ കാര്യം നമ്മൾ ഓക്കെയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം
മ്
അങ്ങനെ അത് നല്ലതാണ്
അന്നിട്ടൊ അമ്മായി അമ്മ അമ്മായിയമ്മേടെ പ്രശ് ശ്നം ആഹ് വീട് മാറിയോ അവര്
ആഹ് എന്നിട്ട് അമ്മായിയമ്മ ഭയങ്കര ബുദ്ധിമുട്ട് ഇതുപോലെ നാല് മണിക്ക് എഴുന്നേക്കണം അതും ഞങ്ങളടെ എന്റെ ഒരു ഏജാ അപ്പൊ അവക്ക് അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അവള് വീട്ടിൽ ഇതുപോലെ ആരിക്കുമല്ലോ പത്തുമണിക്കല്ലേ എഴുന്നേക്കത്തുള്ളൂ അപ്പം അവിടെ ചെന്ന് അമ്മായിമ്മ നാല് മണിക്ക് എഴുന്നേക്കണം വീട്ട് വീട്ടിലെല്ലാ പണിയും ചെയ്യണം ആഹ് ആ കെട്ടിയെക്കുന്നേ അവര് തമിഴാ അപ്പം ആ ചെറുക്കൻ തമിഴാ അപ്പൊ അതിന്റെ അനുസരിച്ചൊരു ബുദ്ധിമുട്ടും വരുവല്ലോ അത് അവരിങ്ങനെ രാവിലെ എഴുന്നേറ്റ് കോലം ഇടണം കോലം അങ്ങനെ അവ കറിയത്തില്ലല്ലോ ഒന്നും അങ്ങനെ ബുദ്ധിമുട്ട് പിന്നെ അവിടെ നാത്തൂനുണ്ട് ആ പുള്ളി ആ ആ ചേച്ചി കല്യാണം കഴിപ്പിച്ചാണ് കുഞ്ഞുണ്ട് ഇവൾ ഒരു പണി എടുക്ക ത്തില്ല ഇവളെ കൊണ്ട് എല്ലാം ഇവള് ചെല്ലുന്നടം വരെ ഈ അമ്മായി അമ്മേയും മറ്റേ മോളും പണിയെടുക്കുമായിരുന്നു ഇവിള് ചെന്ന് കഴിഞ്ഞാൽ അവര് രണ്ടും ഒരു പണിയെടു അമ്മായിമ്മ കഴിക്കുന്ന പാത്രം വരെ ഇവിടെയിൽ കൊടുത്തു കഴിപ്പിക്കും അവൻ അങ്ങ് രാവിലെ ജോലിക്ക് പോവല്ലോ അവൻ വൈകിട്ട് വരുമ്പോ ഇവള് കര ച്ചിലും പരാതി പറച്ചിലും ഒക്കെയാ അങ്ങനെ ആയി ഇപ്പ അവരങ്ങ് മാറി പോവാൻ തീരുമാനിച്ചു ഇപ്പ മാറി പ്രേമിച്ച കെട്ടിയതു കൊണ്ട് അങ്ങനെ എങ്കിലും അവൻ മാറ്റി ഇതേ സമയത്ത് അറേഞ്ച് അറേഞ്ച്മാരെജ് ആണേ അതൊന്നും ചിന്തിക്ക കൂടെ വേണ്ട മാറ്റത്തില്ല ആ നീ നിങ്ങ കുടുംബം തകർക്കൻ വന്നാണോന്ന് ഒറ്റ ചോതിയൊ ചോദിക്കത്തുള്ളൂ
മ് ഹ് ഹ്
ലൗ മാരേഞ്ച് ആയതുകൊണ്ട് കൊറേ നാളത്തെക്ക് ആ ചോദ്യം കാണത്തില്ല പിന്നെ വരൂ ആ ചോദ്യം
ഉം
ആദ്യം ഒന്നും കാണത്തില്ല പിന്നെ വരും
ഉം അങ്ങനെയൊക്കെ
ആഹ അങ്ങനെ എല്ലാം അതെ കല്യാണവേ പ്രശ്നങ്ങളാണ്
മ് ഹ്
ഉം എല്ലാം പ്രശ്നങ്ങളാ കല്യാണവും പ്രശ്നമാ ജീവിതമെ പ്രശ്നങ്ങളാ പ്രാരാബ്തമാ അത്
മ് ഹ് അല്ലെ ഒരു കുടുംബത്തിന്റെ ഒരു മുഴുവൻ പണിയൊക്കെ എടുക്കുന്നന്ന് ആലോചിച്ച് നോക്കെ എനിക്കത് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല മാക്സിമം എങ്ങനെങ്കിലും ഒക്കെ അല്ലെ ആ ഞാൻ പിന്നെരിക്ക ജോലി മേടിച്ച് എങ്ങെതെങ്കിലുംങ്കും മീൻസ് ആ വീട്ട് ജോലീ എങ്ങനെങ്കില് എസ്കേപ്പ്ആവാമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്
ആ അതെ പക്ഷെ ഒരു പ്രശ്നമുണ്ട് വേറൊരു പ്രശ്നമുണ്ട് നമ്മള് വിചാരിക്ക ഒരു കാര്യ ഇത് ഞാനും വിചാരിച്ച നമ്മള് ജോലി വാങ്ങിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് വീട്ടുജോലി ചെയ്യണ്ടല്ലോന്ന് പക്ഷെ ഒരു കാര്യം ഓർക്കണം ചില വീട്ടിലുണ്ട് ഇപ്പം കളക്ടറാണെ പോലും വീട്ടിലെ ജോലി ചെയ്ത് അവര് പോത്തില്ല വീട്ടിലെ ജോലിയും ചെയ്ത് പിള്ളോരെ നോക്കി ഹസ്ബൻഡിനെ അയച്ചിട്ട് പോകുന്നവരുണ്ട് ജോലിക്ക് അങ്ങനെയ കൂടെ വന്നു കഴിഞ്ഞാ നമു ക്ക് അതൊരു വല്യ ഭാരമായിരിക്കും
വീട്ടു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി നമ്മൾ അവരെ അല്ലല്ലോ അങ്ങനെയ അല്ല നമ്മുടെ ആ ഒരു ഇൻകം ഉണ്ടല്ലോ ആ ഇൻകം നമുക്ക് എന്തായാലും ഒരു പവറ ഒക്കെ തരുമല്ലോ പവർഫുൾ ആല്ലോ അങ്ങനെയൊക്കെ നോക്കുമ്പോ ആഹ
പവർഫുൽ
എനിക്കിപ്പം അവനെ കെട്ടിയില്ലെങ്കിലും അവൻ ഞാൻ ഉപേക്ഷിച്ചാലും എനിക്ക് കുഴപ്പമില്ല കാരണം എന്റെ കയ്യിൽ പൈസ ഉണ്ട് എനി ജീവിക്കാൻ പറ്റും നീ അവന് ക്യാഷ് വേണമെങ്കിൽ അല്ലെ അങ്ങന
ചിന്തിക്കുമ്പോ നമ്മുക്ക് അങ്ങനെ ചിന്തിക്കാം പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോ അതാണ് പ്രശ്നം വരുന്നത് ഇപ്പൊ എത്ര പഠിച്ച ഇപ്പം നമ്മള് പഠിച്ചു ജോലിയ ആയിട്ടന്ന് പറയമ്പഠ പ്രധാനമായിട്ടും പറയുന്ന എഞ്ചിനീയറിങ് ഒക്കെ കഴിഞ്ഞ ചേച്ചിമാര് ഒക്കെ കല്യാണം കഴിച്ചു പോയിട്ടേ അവർക്ക് ഒന്നിനും വിടത്തില്ല ഫാമിലി വിടത്തില്ല കെട്ടിയോൻ വിടത്തില്ല എന്ത് ചെയ്യാൻ പറ്റൂ
എല്ലാരെയും മീൻസ് നമുക്ക് എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽെ ഏഹ സെക്യൂർയിട്ടുള്ള ഐറ്റം നന്നായി സെറ്റ്ായിയി പോക എന്ന് തോന്നുന്നുുള്ളവരെ മാത്രം കല്യാണം കഴിക്കുക
അങ്ങനൊക്കെ ഇനി പുതുതായിട്ട് നമ്മുടെ ഒരു ഇതനുസരിച്ചുള്ള ആൾക്കാരെയൊക്കെ ഇനി നിർമ്മിച്ച് നമ്മള് തന്നെ എടുക്കണം വല്ല ഏ വരരുന്നു ഞാൻ എപ്പോഴും ഓർക്കും
നമുക്ക് നമുക്ക് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഒരാളുടെ മനസ്സിന്റെ ഉള്ളിലൊക്കെ എന്താ നമുക്ക് എങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റുവ ഒരാള എങ്ങനെയാ ചിന്തിക്കുന്നത് നമ്മള് ചിന്തിക്കാത്തതൊക്കെ ഇങ്ങനെങ്ങന ചിന്തിക്ക എങ്ങനെയല്ല നമുക്ക് മനസ്സാക്കാൻ പറ്റോ ആ മനസ്സാക്കാനും പറ്റത്തില്ല
ആൾക്കാരൊക്കെ നമുക്ക് ഇപ്പം നമുക്ക് നുഴഞ്ഞു നോക്കി എന്ത് തോരന്ന് നോക്കാൻ പറ്റത്തില്ല അവര് നമ്മളോട് എങ്ങനെയാണോ ആ രീതിയല്ലേ നമുക്ക് അറിയത്തുള്ളൂ
അതെ എല്ലാ എല്ലാ ഭാഗവും ആ അതെ എല്ലാം നമുക്ക് അങ്ങന കണ്ടപിക്കാനൻ
ഇപ്പം നമ്മള് പോലും നമുക്ക് നമ്മളെ നമുക്ക് മനസ്സിലാകത്ത ഇല്ലല്ലോ
അതെ ഉം
പിന്നെയാണ് മറ്റുള്ളവരെ ഉം അതാണ് പ്രശ്നം
ഉം